ഹലോ
കേൾക്ക്ന്ല്ല എന്തൊക്കെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെ വിശേഷങ്ങള് ദർ
അം ഇ കേക്ക്ണില്ലേ തെര്ക്കൊന്നുല്ല
കേക്ക്ണ്ടല്ലോ ആ കേക്കണ്ട് ഭക്ഷണൊക്കെ കഴിച്ചാ വൈകുന്നേരം എന്താ സ്പെഷ്യലക്കെ ചായ കുട്ച്ച് ചിക്കൻ കറി ണ്ടായിര്ന്ന് കൊറ്
അയ്‌വ പൊളിയാണല്ലോ വൈകുന്നേരം
ഉം ഉം പിന്നെ ഞങ്ങള് ഈ ഉച്ചക്ക് മോളെ വിശേഷം അങ്ങനെ പോണ് മോള താ അവിടെ ഇര്ന്ന് കളിക്ക ഏ ആ പോയലുണ്ട്
അംഗവാടിലൊക്കെ ആഹ പിന്നെ എന്ത് വിശേഷംണ്ടെന്നൊക്കെ. കേട്ട് കാണിക്കല
ആ ഉണ്ട് ആ കാണിക്കലൊക്കെ ഇണ്ട്
ഉ പിന്നെ മരുന്നൊക്കെ കഴിക്കാറൊക്കെ ഇണ്ടോ
മ കേക്കുന്നുണ്ട് പറഞ്ഞോളി
പിന്നെ കൊറെ ആയിലെ വിളിച്ചിട്ട് ആഹ മഴൊക്കെ എങ്ങനെണ്ട്
പറയാ ആ നല്ല
മഴക്കെണ്ടോ അവിടെ
ഇവിടെ
ആഹ ഇപ്പൊ വെള്ളത്തിന്റെ പ്രയാസങ്ങളൊക്കെ മാറിണ്ടാവുംല്ലേ ഇവിടെ നല്ല മഴയാണിന്ന് പ്പം ഒന്ന് നിക്കും പിന്നെ നല്ലോണം പിഴിയും അങ്ങനെ അവിടെ വെള്ള ഇല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ പോയി മാറില്ലേ
ആ റി
ആഹ പിന്നെ എന്താ വീട്ട്ത്തെ വിശേഷങ്ങളൊക്കെ അമ്മണ്ടാ അവിടെ
ഉമ്മേ ഉമ്മ വടല്ലാ
മ്മന്റോടെ മ്മന്റോട്ക്കോയോ
ആ മ്മ മാന്റോട്ക്ക് പോയതാണ വാപ്പണ്ട്
ആഹ ശരി ഏ ആഹ പിന്നെ വീട്ടിൽ ഇങ്ങളും വാപ്പിയും ഇമ്മി ള്ളൂ മൂത്തച്ചി ഒക്കെ വന്ന് ണോ
ആ വന്നീണ് ഇവിടെ വെന്നീണ്
ഉ അത് ശെരി
എന്ന ശരി മോട്ടൊറോ അത് മോട്ടറിന് എന്തൊക്കെ പൊ പൊട്ടല ഇണ്ട് പറണേ തുരുമ്പ് പിടിച്ച പൊട്ട്ണ്ട് അറിഞ്ഞി അ കൊണ്ടോയി ഊ
വെള്ളത്തില് കിടന്നിട്ടോ
ഉം
ആഹ
രും ഇനിയിപ്പൊ കുന്നങ്കലത്തുള്ള ഒരാള് നന്നാക്കാർഞ്ഞിണ് ഇയാൾക്കൊന്നും നന്നാക്കാനറിയല്ല
ഉം
നിങ്ങള് വെച്ചു പോയാ ഏ ഉച്ചക്ക ഉച്ചക്ക് മുട്ട പൊരിച്ചതും പിന്നെ സാമ്പാർ പോലത്തെരു കറിയ രണ്ടുംർല്ലേ ളേങ്ങും രണ്ട് ക്യാരറ്റ് ഇട്ടിട്ട് ഒരു ചാറ്
ഉം ഗർഭിണികൾക്ക് നല്ലതല്ലേ കേരറ്റൊക്കെ
ഉം അതൊക്കെ ആഹ അത് ഇന്നലെണ്ട് പിന്നെ ഞാവൽപ്പയം വൈകുന്നേരം ഞാവൽപ്പയം കൊണ്ടന്നീണ് ഞാവൽ പഴമാണോ മതരല്ല പുളിയാണ്
ഏ ഉപ്പിട്ട് കാണ്ട് വേവിക്ക
അ
ഉം പുളിക്കെഷ്ടാപ്പോ
ഏ പുളി ഇഷ്ടാ പുളി ഇഷ്ടാണ് ഞാൻ മുന്തിരിയാണ് പറഞ്ഞിന്ന് റയും ഉം ഉം ഉം
കർത്തിട്ടന്നല്ലേ കൊഴപ്പില്ലല്ലോ
ഹ
പുളിയുണ്ട് പിന്നെന്താ ആഹ ശരി പിന്നെ വയറൊക്കെ ആയപ്പോ
ഏ ആ വയറക്കെ
വയറൊക്കെ ആയോ
ആ വയറൊക്കായി
എന്നാ ശരി
ശരി ഇന്ന് രാത്രി ചോറ് ആ ചാറും പ്രത്യേകിച്ചൊന്നുമല്ല പിന്നെ മീൻ പൊരിച്ചതും
മീനൊക്കെ പറ്റുണ്ടാ
മീന് ഞാൻ തിന്നലില്ല.
ഉണ്ടാക്കാറുണ്ടപ്പോ ഉണ്ടാക്കാൻ വയ്ക്കോ?
ഉം കൊറച്ചല്ലേ ഉള്ളൂ ഉംകൊറച്ചല്ലേ ഉള്ളൂ ഉണ്ടാ ക്കുക ചെയ്യും തിന്നൂല്ലാ.
ആ ശരി കഴിഞ്ഞും പ്രസവിച്ച്ച് കിടക്കുമ്പോ അങ്ങനെ മീനൊക്കെ പറ്റാറുണ്ടോ? ആം
അത് പറ്റും.
ആഹ
അത് പറ്റും ആ സമയത്ത് പറ്റും.
സിസേറിയാനാണലല്ലേ അറിയ
ആ തീസക്ക്ഷൻ
സിസ് ആ ഉം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ അങ്ങനെ ഫസ്റ്റ് ചെയ്തത്?
അങ്ങനെ കിടന്ന്
ഉം
ആഹ അതാണ് ന്നാ ശരി. നല്ല ശ്രദ്ധിക്കുക ഗർഭള്ള സമയത്തൊക്കെ മറ്റേ കുട്ടിയെ എടുക്കുക്കെ വേണോ?
ആഹ
അപ്പോൾ കൊറച്ച് വലിയ കുട്ടില്ലെ എടുക്കലൊക്കെണ്ടപ്പോളെ ഉം വെറ്റുള്ളൊന്നും പൊന്തിക്കണ്ട.
ആഹ നിങ്ങളെ കുട്ടിയനെ നിങ്ങള കുട്ടിയ ണത്
ആഹ കുട്ടി ഇത അവിടെണ്ട് സ്കൂൾ പ്പവന്ന് അങ്ങനെ എഴുതാനൊക്കെ ഉള്ള തിലതയ്യാറെടുപ്പിലാണ്. ഫുഡ്ഡൊക്കെ കഴിച്ച് ഇനിയിപ്പോ ഉറങ്ങിയാലും കൊയപ്പലല്ലോ അപ്പൊ എഴുതലൊക്കെ വേഗം കഴിക്കാ ചായ കുട്ടിച്ചയ്പൊറാട്ട ഉണ്ടായിരുന്നു. കൊടുന്നീനു കുട്ടിക്ക് പൊറാട്ട വണംന്ന് പറഞ്ഞിട്ട് കാര്യായിനു അപ്പൊ പൊറോട്ട കൊടുന്നുചോറും വാണ്ടന്നിട്ട് റഞ്ഞിട്ട് ഇപ്പ കുട്ടിക്ക് പൊറാട്ട കൊടുത്ത് ചോയ്ക്കാൻ നല്ലോ ഉഷാറാണ് തീറ്റ അത്ര ഉം തിന്നാൻ ഒന്നക്കെയാണ്. ചോയ്ക്കുമ്പോ രണ്ടെണ്ണംക്കെ ചോയിച്
ട്ട് പിന്നെതിന്നാൻ കൊടു ഓനട്ട് നിർത്തി അങ്ങനത്തെല്ല കുട്ടികൾക്ക് ഓരോരു പൂതിയല്ലേ. ഇപ്പോളൊക്കെ നമ്മള് മേടിച്ചുടുക്കുള്ളൂ. കുറച്ച കഴിഞ്ഞാ പിന്നെ നമ്മക്ക്ന്നെ തിന്നാൻ പറ്റ പറ്റാതെ ആവുമ്പോ നമ്മൾ കൊണ്ടരുലല്ലോ. അതൊണ്ട് പിന്നെ ഞാന അ ങ്ങനെ
ഇവിടെള്ളാരുംചോറ് കൊറച്ച്നുള്ളൂ കൂട്ടാ മാത്രംന്നുറചോറ്ഴിച്ചുല്ല.
ഉം കുട്ടി അമുട്ട തിന്ന നല്ലതന്നെയാണ് കുട്ടികൾക്ക്. ഇപ്പത്തെ കുട്ടികൾക്ക് പറഞ്ഞാല് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കുറവല്ലേ വീട്ടില് ഈ ഫാസ്റ്റ് ഫുഡ് അല്ലേ കൂടുതൽ വരുന്നത്. എന്റെറെ ഇടയില് കോഴിമുട്ടന്റെ മഞ്ഞക്കെ കഴിക്കോള് പുഴുങ്ങി കൊടുത്താല്.
അതാണ്
അതാള്ള കൊഴപ്പം മഞ്ഞ കഴിക്കണം. നിങ്ങൾപ്പോ കോഴിമുട്ടൊക്കെ കഴിക്കാറുണ്ടോ ഗർഭയട്ടിരിക്കുമ്പോ?
ഞാൻ ആ മുട്ട പുഴുങ്ങിയ തിന്നുല്ല. ബുൾസയ് തിന്നും. ഉം മുട്ടന്റെ പുഴങ്ങേന്റെ ചോയ് പറ്റൂല. ഏലക്കറി, ചീരന്റലിം മുരിങ്ങാറ്റലൊക്കെ, തിന്നലുണ്ട്.
ഇലക്കറികളൊക്കെ നല്ല കഴിക്കണം ഗർഭ സമയത്തേ!. നമ്മക്ക് ഹീമോഗ്ലോബിന്റെ അളവൊക്കെ കൂടാൻ വേണ്ടിട്ട്. ങ്ങക്ക് രക്തക്കുറവ് എന്തെങ്കിലും ഉണ്ടോ.
അ ഇന്ക്ക് രക്തകുറവുണ്ട് രത്ത കുറവ് വി എസാ ഒ എത്ര ളിൽ അങ്ങനെ ഇ എസ് ആർ വന്നത്.
ആ രക്തക്കുറവ്ള്ളവർക്ക്, എന്തായാലും. ഇലക്കറികളൊക്കെ എത്രയും കിട്ടണമെങ്കിൽ നല്ലതൊക്കെ തന്നെയാണ്. എവിടെണെങ്കിലൊക്കെ മുരിങ്ങയിലും പിന്നെ ചീരന്റെല്ലൊക്കെ കിട്ടണെങ്കില്. അതേപോലെ തന്നെ നമ്മള് കത്തികൊണ്ട് മുറിക്കുമ്പോള് ബ്ലാക്ക് കളർ വരൂല്ലേ ഈ ആപ്പിള് അങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ടുകളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഉം ഇ നെട്സൊക്കെ ഇട്ടിട്ട് ഒരു നേരം പറ്റുന്നുണ്ടെങ്കില് പാലിലടിച്ചിട്ടൊക്കെ കുടിക്കയാണെങ്കിലേ പിന്നെന്ന് ലാസ് റ്റക്കെ അഴിക്കണെങ്കിൽ അത് പറ്റുമോന്ന് നിനക്ക് അറിയില്ല. പാലൊക്കെ ബീട്ടുർട്ടോക്കെ രക്തംണ്ടാവാൻ നല്ലതാണ്. ബിട്ടുർട്ടൊക്കെ ജ്യൂസ് അടിച്ചിട്ട്. അത് ചിലർ പുഴുങ്ങിയിട്ട് ജ്യൂസ് അടിക്കൂട്ടാ അങ്ങനും പറ്റ റ്റും അല്ലാണ്ടേണെന്നുണ്ടെങ്കില് വെറുതെ ജ്യൂസ് അടിച്ച് അരിച്ചിട്ടേ കൊറച്ചൊരും നാരങ്ങിന്റെ നീരും ഒരു ഇഞ്ചിന്റെ ചെറിയൊരു കഷ്ണം മിട്ടാ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും ന്ന കുടിക്കാൻ കഴിയും. ബീട്ടൂർട്ട് പൊതുവേ ഒരു പച്ച ചുവയപ്പ് ഉണ്ടാവല്ലോ. അത് കിട്ടൂല പച്ചക്കെണ് ജ്യൂസ് അടിച്ച്ക്കാണ്ട് അ നീരില് നാരങ്ങ പിഴിഞ്ഞാല് അല്ലാ പാലില് അല്ല നാരങ്ങപ്പിഴിയായിക്ക് അയിന് പാലൊന്നും വേണ്ട. ട്ടൂർട്ട് മാത്രം മതി നല്ലതാണ് രക്തംണ്ടാവാന്.
അതെ ഇതാ ചെയ്തു നോക്കാ
ചെയ്തൊക്കെയോണ്ട് നല്ലതാണ്. പിന്നെ വീട്ടിൽ പോയിന ന്നിട്ട്.
പോയ പോയി വന്നിട്ട് അയിന് ഇമ്മവന്നക്ക്ണ അറിയില്ല. ഇമ്മ വിളിച്ചിട്ടോന്നില്ല.
ആ പിന്നെ നിങ്ങളെ എന്താണ്? ഡെലിവറിക്ക് ഡേറ്റ് ഒന്നും കിട്ടിട്ടില്ലല്ലേ?
ഡെലിവറി ഡേറ്റ് സെറ്റംബർ ഇരുപത് അയിന് മു സെപ്റ്റംബർ പത്തൊമ്പതിന് ആവാ
ആ അങ്ങനെയൊക്കെ ആ ആഹ് അതിന്റെ മുന്നായിട്ട് എല്ലാം കഴിച്ച് ബ്ലഡ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കി ഇരിക്ക അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയത്തൊക്കെ ബു ബുദ്ധിമുട്ട് സിസേറിയനാകുമ്പോ നമൾക്ക് ബ്ലഡ് നല്ലോ പോണതല്ലേ? നല്ല ആവശ്യം വരുല്ലോ. അ നല്ല ശ്രദ്ധിക്ക ശരീരം ഉം എല്ലാം കൂടന്ന് കുറേശേ കഴിക്ക ഓരോ ദിവസം ഓരോന്ന് മാറ്റി മാറ്റി കഴിച്ചാ മതി ന്നാ പിന്നെ ഒര് പ്പും വെർപ്പും തോന്നൂല്ല ഭക്ഷണത്തിനോട്
ഇന്നൊരു ഒരൂസം മാസ ഒരൂസം ഒര് മാങ്ങേതിന്നലൊള്ളൂ. ഒരുസം ഒരു മാങ്ങന്നും
ആ ഉം പിന്നെത്തീസം വാണെങ്കി ഒരാപ്പിളാക്കിയാ മതി അതേപോലെ അങ്ങനെ ഓരോന്നും ഓരോ ദിവസം ഓരോന്ന് കൊടുങ്ങാണ്ട് ന്ന ഒരു നേരം കഴിച്ചാൽ മതി ന്നാത്ര നല്ലതാണ് ഇപ്പൊ പറങ്കിയാങ്ങൊന്നും കിട്ടുല്ലല്ലേ നമ്മളെ നാട്ടില്ള്ള നാച്ചുറൽ ആയിട്ടുള്ളതൊക്കെ കിട്ടാണെങ്കിൽ നല്ലതേന്നു
ഉം ആദ്യൊക്കെ ഇപ്പൊ അന്ന് വാ വേറെങ്ങനെ പോണ്
ഉം നല്ലത് താത്തമാര് വന്നിട്ടൈകാരലേ കുട്ടികൾ നല്ല കളിയാ തോന്ന്ണ്ലേ
ആഹ് താത്താര് വന്നിട്ട് കളിച്ചാണ്
ഉം
പിന്നാരാ ന്നായിക്കോട്ടെ ന്നായിക്കോട്ടെ അ ന്നാശെരി ന്നാ അയ്ക്കോട്ടെ ന്നാശെരി ന്നായ്ക്കോട്ടെ